ഹലോ ആഹ് പറയ് ആഹ് കേക്കുന്നുണ്ട്
ആഹ് മഴണ്ടോ
മഴയില്ല മൂടി നിക്ക്ന്ന കാലാവസ്ഥയാ
ഏഹ് ഇവിടെ നല്ല വെയ്ലാട്ടോ
ആണോ
ഉം ഇവിടെ ഇന്ന്പ്പോ നല്ല വെയ്ലാ രാവിലേ നല്ല
ആഹ് തുണി ഒന്ന് അലക്കിടണം
ഉം ആഹ് അതാണ് മഴണ്ടായ്ന്യോ ങ്ങെനെ
ഏഹ്
മയൺ ആഹ് അത് ശെര്യാ
മൂടി നിക്കുവാ മഴ ഇന്ന് രാവിലെ ഉണ്ടാര്ന്ന്
ഏഹ് അത് ശെരി
വെള്ളം പൊങ്ങാനുള്ള മഴയാന്നാ എനിക്ക് തോന്ന്ന്നേ
തന്നേ അടീച്ചിട്ട് അട് അട്പ്പിച്ചിട്ട് മയണ്ടായ്ന്യോ ഇന്നലേം മിനിയാന്നും അങ്ങനൊക്കായ്ട്ട്
മിനിഞ്ഞാന്നുണ്ടായ്രുന്നു ഇന്നലെ വൈകിട്ടുണ്ടായ്ര്ന്നു രാവിലെ ഉണ്ടായ്ര്ന്ന്
ഓഹ് അവടെക്കെ വെള്ളം കേർണ ഏരിയാണോ?
ആഹ് കൊറച്ച് നന്മക്ക് ഇങ്ങോട്ട് വെള്ളം കേറി വരത്തില്ല പക്ഷെ എങ്കില് താഴെക്കെ വെള്ളം കേറിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് ഫുഡ് സാനൊന്നും കിട്ടത്തില്ല.
ആഹ് കടകളൊക്കെ അവടെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാ ല്ലെ. കേറൽ സാധാരണ ചെറിയ മഴക്കൊക്കെ കേറല്ണ്ടോ അതോ നല്ല മഴക്കൊക്കെയോ?
അത്യാവശ്യം ഒരു മറ്റേ രണ്ടായിരത്തി പതിനെ ല്ല വെള്ളപ്പൊക്കത്തിനൊക്കെ നല്ല ഇത് കേറിയാരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കേറിട്ടില്ല. ആഹ് പിന്നെ ങ് പക്ഷെ കേറും അവടെ മെയിൻ സ്റ്റാൻഡിൽ വെള്ളം കേറും ഞങ്ങടെ
അഹ് ശരി പാട അങ്ങനെ പാടം അങ്ങൻത്തക്കെ ഏരിയാണോ?
അല്ല പാടമല്ല നമ്മൾ സ്റ്റാൻഡിൽ കേറും ആഹ് ഈ ആഹ് ഇത്
ഉം ആഹ് ആഹ് മൻസ്സിലായി
ആഹ് മറ്റേ പോൽത്തെ
ആഹ് ഓക്കെ ആഹ് ചതുക്ക മൻസ്സിലായി.
പാടമല്ലാ വേറൊരു സൈസ ആഹ് അവടെ അവടെ കേറും. അത് ന്നറഞ്ഞു ഒഴികുമ്പോഴത്തേക്കും പിന്നെ
ആഹ് കേറി വരും നെറയും പിന്നെ ബസ്സാഹാ മ എട്ക്കെങ്കിലും പോവണം ന്ന്ണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാ ല്ലേ കടകളൊക്കെ കടകളൊക്കെ എട് തണലാ സാധനം കിട്ടുന്ന കടകളാണോ?
ആഹ് കടകള് മെയിൻ കൊർച്ച് പോണം പക്ഷെങ്കി അത്യാവശ്യ സാനൊക്കെ കിട്ടും. മീനൊക്കെ മീൻകാര് കൊണ്ടുവരുല്ലേ ഇപ്പം പണ്ടത്തെ പോലല്ലോ.
ആഹ് അതാണ് അതാണ്
ഉം
ചിക്കനും അങ്ങൻത്തൊക്കെ കിട്ടണെങ്കിലൊക്കെ പോയി വാങ്ങണ്ടേ?
അഹ് പോയി വാങ്ങണം പച്ചക്കറി വരും ഹേവെചിക്ക് ലും അങ്ങൻത്തെക്കെ ഉള്ളൂ വെരാത്തേ ബാക്കിയെല്ലാം ഇതു വഴി പോവും.
ആഹ് പോകും അതുകൊണ്ട് സുഖാണ്. പിന്നെ പൊർത്തൊക്ക പോകുമ്പോ എങ്ങനെ വണ്ടി ഉപയോഗിക്കോ വണ്ടി കൊണ്ടോവല്ണ്ടോ?
വണ്ടി ഇല്ല
വണ്ടില്ല
ഉം വണ്ടി ഓടിക്കാൻ അറിയാം. ഒണ്ടായിരുന്നതാ നേരത്തെ ആഹ് പിന്നെ ആഹ്
ഇന്നാ പിന്നെ നമ്ക്കൊക്കെ വാങ്ങി വരാനും എല്ലത്തിനും സുഖാണല്ലോ ഉം.
ഉം പിന്നെ വേറെന്താണ് വേറെ ജോലി വല്ലോം ഒണ്ടോ?
ജോലി ജോലി ഒന്നുല്ല ഇപ്പോ വീട്ടില് ഇരിക്കണ പണി തന്നെയാണ്.
ആഹ്
ഉം ഏഹ് ഞാന് ചെർതായിട്ട് തയ്ക്കും. അപ്പം എട്ത്തുന്നൊക്കെ കിട്ടണത്? അങ്ങനെക്കെ കിട്ടും പിന്നെ നമ്മള കാര്യങ്ങളും ഞമ്മളെ കുട്ട്യേളെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും പൊർത്ത്ക്ക് കൊട്ക്കാറില്ല.
അങ്ങനെല്ലേ?
ഉം അങ്ങനെ പിന്നെ എന്താ മക്കള് ചെർതായോണ്ട് ന്നെ പൊർത്ത് പോയിട്ട് ചെയ്യാന് ഭയങ്കര റിസ്കാണ്. ഹസ്ബന്റും രണ്ട് നേരം പണി ആയോണ്ടേ ഓരെ കാര്യങ്ങളും നോക്കണം. കുട്ട്യള കാര്യം നോക്കണം അപ്പൊ ഞമ്മള് പോയ പിന്നെ നമ്മൾത് കഴിഞ്ഞ് വരണങ്കിൽ ആറ് മണിയൊക്കെ ആവും. ഞാൻ പോയിനു ഒരു മാസൊക്ക പോയിനു
ആഹ്
അപ്പ അങ്ങനെ സെയ്തു നോക്കിയപ്പം എനിക്കത് ഒക്കെപാടെ ഹാൻഡിലെയ്യാൻ കഴിയുന്നില്ല പിള്ളേരെ കാര്യവും അതേപോലെ ഹസ്ബൻഡിന്റെ കാര്യവും വീട്ടിത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിലെയ്യാൻ കഴിയുന്നില്ല അപ്പം പിന്ന അത് അവിടെ നിർത്തിവച്ചു ഒരു രണ്ടു മാസത്തോളം ആഹ് അതോ അതോ കിയാണേ അതാവുമ്പം പിന്നെ ഞമക്ക് നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ
ഉം
ഇത് ഇതിപ്പം ഞമ്മളൊരു വ്യക്തി മൊത്തത്തിലുള്ള കാര്യങ്ങള് നോക്കണം
അതെ നമ്മള് രണ്ട് വീട്ടുകാരടെ കാര്യം നോക്കണ്ടി വരും അതല്ലേ പ്രശ്നാ
ക്കാറാത് ശരിയാണ് രണ്ട് വീട്ടുകാരെ കാര്യം നോക്കണം അവിടെ എന്തെങ്കിലും ആയാലും അവിടന്നിങ്ങള് ആ യാ അവിടെ നമ്മള് ആഹ് പിള്ളേരുത് നോക്കണം ഹസ്ബൻഡ്നെ നോക്കണം പിന്നെ നല്ലോണ്ണം സപ്പോർട്ട് ള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞമുക്ക് നല്ല സുഖാണ് കാര്യങ്ങളൊന്നും ഒതുക്കി കി കൊണ്ടൊടുക്കാൻ പിന്നെ സം അല്ലല്ല അറേഞ്ച്ട്മേന്റാ
അതെങ്ങനെ ഒണ്ട് അറേജ്ട് മ്യാരേജ്
ആ ഹേ ഹേ അറേൻജ്മേര് തൊടക്കത്തിലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടേനു കാരണം നമുക്ക് ക്കറിയാത്ത ആൾക്കാര് അറിയ ഒരു ഒന്നും അറിയത്തില്ലല്ലോ അയാളെ പറ്റി എന്താണെന്ന് അറിയില്ല ഞമ്മള് കാണാ കാഴ്ചേ തന്നെ ആഹ് കല്യാണം ഒറ പ്പിച്ച് വേഗം റെഡിയായി പിന്നെ ആഹ് പ്രായം അന്നത്തെ പ്രായം അഥവാ ഒരു പതിനേഴ് വയസ്സിലൊക്കെയാണ് എന്റെ കല്യാണം കഴിഞ്ഞത് പതിന് ഓ ആഹ് അതിനെ അന്നത് അങ്ങനെയേന് ഇപ്പഴാണല്ലോ മക്കകൊക്കെ കൊറച്ച് പക്വത എത്തിയതും കാലഘട്ടം മാറിയത് അപ്പ പതിന് ആഹ്
അയ്യോ പതിനേഴ് വയസ്സിലൊക്കെത്തിയാൽ ചിന്തിക്കാൻ കൂടി വയ്യ എന്തോ ചെയ്യും ഇപ്പം തന്നെ മെച്ചൂരിറ്റി ഇല്ല അപ്പം പിന്നെ പതിനേഴാമത്തെ വയസ്സിലെ കാര്യം പറയണ്ട
ഈ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മെച്ചൂരിറ്റി ഇല്ല ശരിക്കും എ എന്തൊക്കെ കാണിക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനെയല്ല അതിനെ പറ്റി ഒരു പക്വതല്ല മക്കൾക്ക് ഇപ്പം എനിക് അന്നത്തെ പ്രായം അന്നത്തെ പ്രായം ആ ആ പെട്ടെന്ന് കല്ല്യാണം നടത്തും കാരണം നമ്മളെ തായൊക്കെ അഥവാ നമുക്ക് അനിയ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അഥവാ നമ്മളതേ ഒരു ഏജ് കുറച്ചൊരു ഡിഫ്രറന്റ ഒക്കെ ഉണ്ടാവുള്ളല്ലോ കുട്ടികളായിട്ട് രണ്ട് മൂന്ന് വയസ്സിനു പക്ഷെങ്കിൾ നമ്മള കാട്ടും കുറച്ച് ഹൈറ്റ് മറ്റും കാര്യങ്ങളൊങ്ങനെ ഒതുങ്ങി ഓല് വരാന്ന് കാണുമ്പോൾ നമ്മ ഉമ്മാർക്കും പേടിയാവും അപ്പൊ അത് ഇതാവോ. നടക്കത്തില്ല. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തവരുവാണ് രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെ ഉള്ളോടത്ത് അവസ്ഥ അങ്ങനെ ആകും അപ്പൊ ഓരേ വേഗം കെട്ടിക്കും അതില് പെട്ടതായിരുന്നു എന്റത് പതിനേഴ് പതിനേഴര വയസ്സായപ്പോത്തിന് ഞാൻ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലെത്തിക്കണ് ആ പതി ഹ്ഹ്ഹ് അവിടുത്തെ ആൾക്കാർ എനിക്കൊരു മുപ്പത് മുപ്പ പതിനഞ്ച് വയസ്സിന്റെ മേലയാണ് തന്നത് കാരണം പതിനേഴ് വയസ്സുള്ള എനിക്ക് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് ആയിട്ടുള്ളവരോട് പെരുമാറുന്ന മാതിരിയാണ് ഓര് എന്നോട് പെരുമാറിയത് അപ്പം ആ കാരണം പിറ്റേത് ദിവസം തന്നെ ഓരോരോ കാഴ്ച കാരണം ഞമ്മള പേരന്റ്സും ഓരായിട്ട് നല്ല മാറ്റം ഉണ്ടാവല്ലോ എങ്ങനെ ആയാലും അപ്പൊ നമ്മുക്കത് ചില ഒരു മാസം ഇവിടെ ഒരു ഒരു നാലഞ്ച് മാസം നല്ല റിസ്ക് തന്നെയാണ് കാരണം ഇതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടിങ്ങനെ വരണല്ലോ കാര്യങ്ങളൊക്കെ ഒക്കെ പഠിച്ചു വരണല്ലോ നമുക്ക് അതിന്റെ ചെറിയ ചെറിയ പ്രശ്നം ങ്ങളുണ്ടാവും അത് നമ്മള് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം ഞമ്മളെ സംബന്ധിച്ചടത്തോളം ഭയങ്കര ടാസ്ക് എന്തോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്കാണ് വേറെ ളോരെതൊന്നും എനിക്ക് എന്താ അറിയില്ല
അപ്പൊ അതൊക്കെ തരണം ചെയ്ത് ഏതായാലും ഇപ്പ ഇതുവരെ എത്തിന്നാണ് പറയണത് അപ്പം. അന്നൊന്നും പഠിക്കാനും കഴിഞ്ഞില്ല. എങ്ങനെ
ഹസ്ബൻഡ് പാവമായിരുന്നോ
ഹസ്ബൻഡ് പാവാണ്. ഹസ്ബൻ് പാവാണ്. പിന്നെ കൂ ട്ടത്തില് നിക്കുമ്പം ഓര്ക്കൊരു തീരുമാനം ണ്ടാവില്ലല്ലോ ആഹ് ഓര്ക്ക് ഓരുതായിട്ട് ആഹ് പ്പം നമ്മൾ മാറി. ഇപ്പൊ വേറിട്ട് നിന്നു. അപ്പൊ പിന്നെ കുറെക്കെ നമുക്ക് നല്ല ആശ്വാസം. പിന്നെ നമുക്ക് എവിടെങ്കിലും പോണംന്നുണ്ടെങ്കിലും ഒ ക്കെ നമുക്കൊരു സമാധാനാണ്. മറ്റേത് കൂട്ടത്ത്നി ക്കുമ്പം എല്ലാര്തും കാര്യങ്ങളൊക്കെ ചോയിച്ചറിഞ്ഞിട്ടേ നമുക്ക് പുറത്തറങ്ങാൻ കഴിയുള്ളൂ.
ആഹ് പിന്നെ പ്ര ആഹ് പ്രായ ആയോരൂടി ആഉമ്പ പിന്നെ ഓരതൂടി നമ്മൾ കാ ഓരെ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണല്ലോ അന്നൊന്നും പ്രായല്ലേനി ഇപ്പ ആഹ് അന്നത്തെ ഇതിലൊന്നും നമുക്ക് പ്രായല്ല ഓര്ക്ക് പ്രായല്ലേനി ക്ഷെങ്കില് ഓര് പറയണതെല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മള ഹസ്ബൻഡ്മാര് പറയണേലാറെ നമ്മൾത് ഓൽത് ഓൽ ക്കെ നമ്മള് മുൻഗണന കൊടുതീനത്
ഉം
ഇപ്പം ഏഹ് ഞാൻ വേറെ പോന്നിട്ട് ഇപ്പൻക്ക് തോന്നണ ഒരു ആറ് കൊല്ലത്തോളായി പ്പോ ആഹ് മാഷ് ഷാ അള്ളാഹ് വല്യ ബുദ്ധിമുട്ടൊന്നുംല്ല. നമ്മുടെ കാര്യത്തിന് നമുക്ക് പുറത്തു പോകാം പിന്നെ ഈ ജോബിനൊന്നും മെയിന് ആയി ഇറങ്ങാത്ത ഈ ഒരു കാര്യം കൊണ്ടാ എല്ലാ കാര്യം കൂടി എനിക്ക് എനിക്ക് ഹാൻഡിൽയ്യാൻ കയ്യ്ണില്ല വേറെ എല്ലോര്തെ എങ്ങനെ അറിയില്ല. പക്ഷെ കുറെ ആൾക്കാര് പോണോരുണ്ട്ട്ടോ ഇൻ ന്നെ കൊണ്ട് അത് കയ്യ്ണില്ല. അപ്പൊ ഞാനത് നിർ ക്കേശതാ
ഉം ചിലവരെ എല്ലാം നോ ക്ക്ഏറി പണ്ടത്തെ അമ്മമാരൊക്കെ അങ്ങനെല്ല എല്ലാം നൂക്കു എല്ലാം ഏഹ് വക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല
ഇല്ല ഇല്ല ഇപ്പ അയ്നങ്ങനെ മ അങ്ങൻ അങ്ങനെ കുട്ടികളെ കിട്ടൂലല്ലോ ഓരഷ്ടത്തിന് നടക്കാല്ല മക്കളെ ഈ കാലഘട്ടത്തില് കിട്ടൂല
ആഹ്
പ്പൊ കല്യാണം കഴിഞ്ഞാലും മക്കള് വീട്ടില് നക്ണില്ലല്ലോ പെൺകുട്ട്യേള് ഓരോ ഹസ്ബൻഡുമാരെപ്പോ ഓര് പോകും ഒരു ജോബ്ണ്ടെങ്കിൽ ഓല് ആ ജോബിന് പോകും പഠിക്കാണെങ്കി പഠിക്കാൻ പോകും അങ്ങനെയാണല്ലോ അന്ന്ന്ന് പറഞ്ഞാല് ഓരെ തീരുമാനം ഇല്ലാതെ നമുക്ക് പുറത്തന്നെ ഇറങ്ങാൻ പാടില്ല ഞങ്ങളെ മുസ്ലിംസില് അങ്ങൻത്തെ കാര്യങ്ങൾ കുറച്ചുടി ചിട്ടയാണ് അപ്പൊ നമ്മുക്ക് ആ ഒരു രീതിക്ക്ന്നെ പോകണം
ഉം ഓഹ് ശരിയാ
അപ്പം ഔ ഹസ്ബൻഡുമാര് പറഞ്ഞലേറെ നമുക്ക് അവിടെ മുൻഗണന അവിടുത്തെമാർക്കും വാ പ്പാര്ക്കും കൊടുക്കണം
ഉം
നമുക്ക് വെ എഹ് എട്ക്കറങ്ങണംന്ന്ണ്ടെങ്കിലും ഏഹ് ആദ്യമ്മാനോട് ചോയ്ക്കണം പിന്നെ വാപ്പനോട് ചോയ്ക്കണം പിന്നെ ഹസ്ബൻഡിനോടൊയ്ക്കാൻ പറ്റുള്ളൂ ഓരെന്താ പറഞ്ഞത് ഓരെന്താ പറഞ്ഞാ നോക്ക് എന്നിട്ട് എന്നോട് വന്ന് പറീ അറി അതേനു ഇതിപ്പോ ഇവിടെപ്പ നമ്മൾ നക്കുമ്പോ സുഖാണ് ഹസ്ബൻഡിന്റെ കാര്യം ഓര് പറയണത് ഒര്ക് പിന്നെ എന്തും പ്രശ്നമല്ല നമുക്ക് പോവാണെങ്കിലും പോയിട്ടില്ലെങ്കിലും ഒന്നു പ്രശ്നല്ല പിന്നെ ഓരെ ഓരെ ഇത് മാത്രം കിട്ടിയാ മതി നമക്ക്
ആഹ് ആഹ് ആഹ് ഒരു കണക്ക് അങ്ങനെ പാറൽ മാറി താമസിക്കാന്ന് പറഞ്ഞന്നെ വല്യ കാര്യം അല്ലേ
സമാധാനണ് കാരണം അങ്ങൻത്തെ ഒരു കാഴ്ചപ്പാട ആഉമ്പോ ഇൻക്ക് സമാധാന തോന്നുണെ എല്ലാര് ക്കൊരേ പോലെ ആവൂലല്ലോ ചെലേപ്പം നല്ല സപ്പോർട്ടില്ല ഫാമിലി ആവും ചെലോര്ക്ക് കിട്ട്ണതാഅപ്പോര്ക്ക് അത്‌നല്ല ആഹ് വിധി പോലെ ഇരിക്കും അതന്നെ ഓരോരുത്തര്‌ടെവിധി പോല ഇരി
ചെലര് ഇങ്ങനെ അറയ്ഞ്ച് മേരേജ് കാരോട് ചോയിക്കുമ്പോ അവര് പറയുന്നത് പ്രേമിച്ച് കെട്ടണം അപ്പൊ പ്രേമിച്ചാവുമ്പോ ആളെ അറിയാലോ ആഹ് പക്ഷെ പ്രേമിച്ച് കെ വരോട് ചോയിക്കും അവര് പറിം ദൈവത്തെ ഓർത്ത് പ്രേമിച്ച് കെട്ടരുത് അറേഞ്ചിനാ നല്ലേ അതെ പ്രേമിച്ച് കെട്ടിയവരോടൊക്ക
ക്കിനിന് ഇന്ക്ക് തോന്ന്ണ് അറയ്ഞ്ച്ഡ് ആണ് നല്ലത് ട്ടോ ഇന്റെ ഒരു തില് പ്രേമിച്ചേന്റെപറ്റി ഇന്ക്ക്‌ അറിയായിട്ടാണ് അതുകൊണ്ട അയ്ക്കാരം പക്ഷേ ഇന്റെ ഒരു സംബന്ധിച്ചിടത്തോളം കാരണം നമ്മള് പുതിയ പുതിയ ആൾക്കാരങ്ങനെ മനസ്സ്ലാക്കി വരല്ലേ പുതേഒരു കുടുംബ ത്ത് ചെന്ന് ഓരതൊക്കെ നമ്മൾ മനസ്സ്ലാക്കി നല്ലതായ നമുക്ക് നല്ല സമാധാനം ഇപ്പം ഇന്നെ സമ്മന്തിച്ചോട് എനിക്ക് വല്ല്യ ബുദ്ധിമുട്ടൊന്നും തോന്നിട്ടില്ല ഇന്ക്കത് ഹാൻഡിലിയ്യാൻ കഴിഞ്ഞൊണ്ടായിരും അ ഇന്ക്കത് ഓരു പറിണതൊക്കെ എനിക്കത് ക്ഷമയോടു കൂടി കേൾക്കാനും കാണാനും കഴിഞ്ഞോണ്ടായിരും ഇപ്പ ഈ ഒര് അവസ്തേൽ ഇപ്പ ഞാൻ ഇവടെ നി
ആഹ് പിന്നെ വേറൊരു കാര്യംണ്ട് ഈ ലൗമാരേജ് ആവുമ്പോ നമ്മൾ അവർടെ തലേ കേറാ നോക്കും അറേഞ്ച് മേരേജിൻ അങ്ങന പറ്റത്തില്ലല്ലോ അതായത് ലൗ മേരേജ് ആവുമ്പോ നമ്മക്ക്അവരെ പറ്റി
ക്കണ്ടാവും
വരും
ആഹ് ഒര് ഇത് വരും ഞമ്മക്ക് ആ ഓരേ എപ്പളും ഞമ്മളാ ആ ഒരു രീതിലല്ലേ കാണാള്ളൂ മറ്റേത് അത് ഒരേ അധിക്കും ചലേപ്പോ ഒരേ ഏജിലായിരും അപ്പൊ നമ്മുക്കൊരു ഒരു ഒരു മാറ്റ റ്റ തോന്നൂല ഇല്ലല്ലോ
ആഹ്
ഇത്പ്പ ഞാ ഇപ്പ ഞാനും എന്റെ ഹസ്ബൻഡും ആയിട്ടന്നെ ഒരു എനിക്ക് തോന്ന്ണു ഒമ്പത് വയസ്സിൻ മാറ്റണ്ട് അത്ര ഡി ഡിഫ്റെന്റ്ണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പം ആ ഒരു സ്ഥാനം ഓര് തരുബം നമക്കത് വല്യൊരു എനിക്കത് വല്ല്യരു സംഭവായിട്ട് തോന്നും ഞമ്മള് ഒരാട്ടിലും എത്രോ ചെറ്താണല്ലോ അപ്പ ഞമ്മള കാര്യങ്ങളൊക്കെ ഓരിങ്ങനെ ഒ ക്കി ചെയ്യുമ്പം നമുക്ക് അഒര് സമാധാനാൺ
ആഹ് അതെ ഞാ വിളിക്കാവേ
ആഹ് ഓക്കെ ഓക്കെ